ഹലോ
ആ കേക്കാമോ
ആ കേക്കാം പറഞ്ഞോളൂ
എന്തൊക്കെണ്ട് വിശേഷം
ഓ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പോവുന്നു ഇപ്പൊ ഒരു മഴ പെയ്ത് തോന്നുന്നു ഹലോ മഴയണ്ടോ നാട്ടില്?
ആഇവിടെ മയാ. ഇപ്പല്ല്യ ഇപ്പൊ ഒരു വെയില്ണ്ട്.
ഓഹ് ഏ ഇവിടെയിണ്ട് ഇവിടെ ഇച്ച് നേരം ശദ്യ ല്ഒന്ന് വെയില് കണ്ട് വന്നപ്പോ ഇതുപോലെ ആരോ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു മഴയില്ലാ വെ - വെ യിലടിക്കുന്നുന്ന് പറഞ്ഞ എപ്പഴ തന്നെ
ആ ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെയിലടിക്ക്ണ്ട്.
ആഹ്
അലക്കിയതൊക്കെ പൊറത്തിട്ട്
പിന്നെ നാട്ടില എങ്ങനെ? പനിയൊക്കെ വന്നിട്ടുണ്ടോ? പനിയൊക്കെ ഉണ്ടോ നാട്ടില്?
നാട്ടിലാരും വന്നിട്ടില്ല. ഇവിടെ നാട്ടിലിവിടെ ഇതൊക്കെണ്ട് അറിഞ്ഞേട്ടു പനിയൊക്കെ വീട്ടില് വന്നോടുത്തേ എല്ലാർക്കും ഉണ്ട് പനി. ഒരാൾക്ക് വരുമ്പ ളേ അടക്കി വരണ് ണ്ടേല? ഇവിടെ വന്നിട്ട്ല്ല്യാ.
ആഹ മക്കളൊക്കെ ആഇവിടെ പനിയായിട്ട് ഒരുവിധമൊക്കെ വന്നു പോയതേ ഉള്ളൂ വലുതായിട്ടൊന്നും വന്നില്ല പ്രാവശ്യ മറ്റേ ഇത് കഴിഞ്ഞ കഴിഞ്ഞിന്റെ അങ്ങേ വർഷംക്കെ വന്ന് നല്ല കടുത്തതാണ്. ഈ പ്രാവശ്യം പക്ഷെ അങ്ങനെരു ഓപ്പറേഷന് വലുതായിട്ടൊന്നും വന്നില്ല. ചുമ ഉണ്ട് ചുമ ഉണ്ട്.
ഉം കഴിഞ്ഞ പ്ര ക്ഷേത്ര ഇവിടെ മോൻക്ക് മഞ്ഞപ്പീത്തൊക്കെ ഉണ്ടായിരുന്നു.
ഓ അത് തന്നെ ചുമ ഉണ്ട് ഭയങ്കര ചുമയാ.. ആഹ
മരുന്ന് കഴിക്ക്ണുണ്ടോ?
ഇപ്പ തീർന്നു ഇഞ്ചക്ഷനൊക്കെ പോയി എടുത്താണ്. ചുമയ്ക്ക് എന്നിട്ടും ഒരിതുല്ല രാത്രിയാവുമ്പോ ഭയങ്കര ചുമയും. എനിക്ക്. പിന്നെ മക്കളൊക്കെ ഉണ്ടോ അതെ പഠിക്കുവാണോ?
മക്കളൊക്കെ സ്കൂൾ പോയി പഠിക്കാണ്
മക്കള് പഠിക്കുന്നു ആഹ് ഏത് ക്ലാസാ?
ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടാണ് ഏഴ് ഴിലും രണ്ടിലും
ആഹ് മൂ ഒരാള് അഞ്ച് ഞ്ചിലും ഒരാള് ആറില്
ആഹ് പെൺകുട്ടികളാ ആ രണ്ടും ഇണ്ടാ?
ഒരു മോനും ഒരു മോളും അവിടെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആഹ് അപ്പൊ പെൺകുട്ടില്ലല്ലേ?
ഊം
ആഹ്
രണ്ടും വേണം
ഓഹ് രണ്ട് വേണം ഓഹ് എന്നാലും കൊഴപ്പല്ല. ദൈവ ദൈവ ആവത്തൊന്നും ഇല്ലാതന്നാ പോരേ പടച്ചോനെ ആവത്തൊന്നും ഇല്ലാതന്നാ
ആഹ് തീരെല്ലാത്തവരുണ്ടല്ലോ അപ്പൊ ങ്ങനത്തോക്കെ തന്നെ നല്ലത്.
ഞാനും അതാ പറയണെ കാരണം ഞാൻ ഡെലിവറി കഴിഞ്‌ സമയത്ത് ഒരു ചേച്ചി ആഹ് ഉണ്ടായിരുന്നവിടെ അവർക്ക് പ്രസവിക്കുന്ന ഫുള്ള് ആൺകു ട്ടികളാ മൂന്നാമത്തെ നാലാമ കണ്ട ആണെയ്നു ഭർത്താവ് പെണങ്ങിപ്പോയി.
ഏഹ് അങ്ങനെ ഇണ്ടല്ലേ ചെലോടുത്ത്.
ണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ചിലരെ പെൺമക്കൾ ആഹ്
പെണ്ണ് മാത്രം ആയാലേ അത് ഉദ്ദേശണ്ടാവും ചെലർക്ക്.
ആഹ്
ചിലെർക്കിനിപ്പ എന്തായാലും പ്രശ്
ആഹ്
ഇവിടെ അങ്ങനെ ഒരാക്ക്ണ്ടയിന് ആറു ആൺ കുട്ടികള് പെണ്ണിനെ പ്രസവിക്കോളം നോക്കും. ക്കിയതാണ് പക്ഷെ ആറാമതില് സി
ആഹ് അഹ്
ന്നെ ആറിനക്കമ്പ ആളെ കളിയാക്കാൻ തൊടങ്ങൂല്ലേ??
ഓഹ് അത് പക്ഷെ ഇല്ല അങ്ങനെ നം മുസ്ലിംസിനിടെലൊക്കെന്ന് വെച്ചാ കൂടുതൽ മതഒണ്ടല്ലോ..?
ന്നാലു ഇപ്പ ഇപ്പത്തെ കാലത്ത് കളിയാക്കലെക്കെ ആണ്.
ആഹ് ഇല്ല ഇവിടെ പക്ഷെ അങ്ങനല്ല. എവിടെ നമ്മളൊരിത്തക്ക് ആറ് മക്കളൊണ്ട് അഹ് അഹ്
ഇവിടെ ഇപ്പൊരു മൂന്നെണ്ണ ത്തിന് നാക്ക് കൂടുതൽ പോയരക്ക പിന്നെ പ്രായയി വരുമ്പ്ല പ്പ അങ്ങന അങ്ങനെക്കെ അങ്ങനെ ഓരുത്തർ പറഞ്ഞ് ഓരോന്ന് പറയും. പണ്ടോന്നും പ്രശ്ന ഇല്ലായിന്..
ഓഹ് ഇവിടെ ഇപ്പച്ചില വീട്ടില ആമക്കളെ പെണ്ണീട്ടിക്കണ്ടമ്മ അമ്മായിമ്മരെ പ്രസവിച്ചിടക്കും
ആഹ് ഇവിടെപ്പൊ ഒന്നിണ്ട് അങ്ങനെ ഇവിടെ അടുത്ത് മോന് ഇരുപത്തഞ്ച് വയസായിക്ക്ണ് ഇപ്പൊ ഒന്ന്ണ്ടായിക്ണ് പെൺകുട്ടിയാണ്
ആഹ് അതില് കാര്യിണ്ട് ആഹ് അതൊരു കാര്യുണ്ടില്ല്യോ ആം അബം മോൻ നോക്യൊള്ളൂല്ലോ കുട്ടികളെ മൂറ്റ മക് ണ്ടങ്കി മൂത്ത മക്ക കെയറെയ്യും
ഉം പിന്നെ ആഹ് കൊറെ കാലങ്ങയിന്റെഷണ്ടായ- ചെറിയ മോന് അഞ്ചാം ക്ലാസ്സൽ ഇട്ടിയാണ് അതിന്റെ തായെ ലൈൻണ്ടതപ്പ
ആ അതുതന്ന പിന്നെ ഇപ്പഴെന്നക്ക് ഇപ്പഴത്തെ സംവിധാനം വെച്ചന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറയും ഇത് മോളാണെങ്കിൽ മോളാണെന്നോ മോനാണെങ്കിലിൽ നന്നോ ചില പറയത്ത മക്കളൊന്നും തിരക്കിയിട്ട ആ ഇല്ല പക്ഷെ ചിലടുത്ത് പറയുന്നുണ്ടോ പ്രൈവറ്റ് ഗവൺമെന്റിൽ അങ്ങനെ പറയത്തില്ല
ഗൾഫില് പറയൂ പിന്ന ഇതില്ലേ സ്കാനിങ് എ നക്കുമ്പോളേ പറയൂല നമ്മളവിടെല്ലേ അങ്ങനെ ണ്ട് ലിം എളുപ്പെടുത്താൻ പാടില്ല
പക്ഷെ എന്റെറെ ആ പക്ഷെ മോളുടെ സമയത്ത് ത്ത് അവര് പറഞ്ഞരുന്ന കേട്ട് മോളന്നിട്ട് പറഞ്ഞരുന്നു മോന അ മൂത്ത മോനോ മോളോ ഞ പറഞ്ഞ മോൻ ഇ മോളേർട്ടോ അതിടായി
പറയൂലല്ലോ ഗവൺമെന്റ്ന്ന് പറയൂലല്ലോ
ഗവൺമെന്റിന്നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള സ്കാനിങ്ങന്റെ കുറിിച്ച ആരുന്നതല്ലേ
ആ പ്രൈവറ്റ് ഒന്നും പറയൂല ചിലരൊ
ഓ ചിലര് പറയത്തില്ലോ ശേ ഒന്നും വേണ്ട ഇതൊരു പെണ്ണ് അരുന്ന അവര് എപ്പോഴത്തന്നെ പറഞ്ഞു മൂത്ത മോനാണോന്ന ഇത് മോളാട്ടോന്ന
അപ്പൊ അല്ല സ്കാനിങ് എത്ര മാസ ചെയ്തിന്റെ
ആ ഫസ്റ്റ് മൂന്ന് അഞ്ചാം മാസ ത സ്കാനിങ്ങിലാണ് പറഞ്ഞത്
നിങ്ങൾ ചോയിച്ചതാ
ഇല്ല ഞാൻ ചോദിച്ചല്ല അവരി ഇങ്ങോട്ട് പറഞ്ഞതാ
ഉം
ചോദിക്കാൻ പാടില്ലല്ലോ ലിങ്ക നിർണയം അവരെ വെളിപ്പെടുത്തത്തില്ലല്ലോ ചോദിച്ചാ അതുകൊണ്ട് ചോദിക്കാനെ അവർ തന്ന ഇങ്ങോട്ട് വ
ഏ
ൻ പറഞ്ഞോടെ നല്ലത പറഞ്ഞ ജോലി ഉണ്ടോ നിങ്ങക്ക് അതെ
ഇല്ല ജോലില്ലഞ വീട്ടിൽ തന്നെ ഉള്ള ജോലിണ്ട്
ആ
അതന്നെ ധാരാളം ഉണ്ട്
ആ
ഇങ്ങനെ ഓ ആ ഓൺലൈന ആയിട്ട് ഇങ്ങനെ വരന്ന് ചെയ്യണംന്നുണ്ട് ഉ നിങ്ങൾക്ക് എന്തേ ജോലിുണ്ടോ
ഞാനിമ്മ പാത്രമായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഈവെനിംഗ്
ആ
ആ ടി. ടി. സി കഴിഞ്ഞ ക നിക്കാണ് നോക്കുന്നുണ്ട് വേറെ വേക്കൻസി ഒക്കെ നോക്കുന്നു
ട്യൂഷൻ ടീച്ചറ
ഓ ട്യൂഷൻ ടീച്ചർ ആണ്
വീട്ടിലെ വരുവോ കുട്ടികള്
ആ ഇനി ഓൺലൈൻ ആണ് ഓൺലൈന ആയിട്ട് എടുക്കും ഇന്ന് മുതൽ ഒരു കുട്ടി വീട്ടിൽ വരമന്ന് പറഞ്ഞിട്ടുണ്ട്
ആ എത്ര കുട്ടികൾുണ്ടാവും
ഇപ്പൊ ഞാൻ അധികം കുട്ടികളെ കിട്ടിയിട്ടില്ല ഇപ്പ എനിക്ക് ഇപ്പ സ്കൂളക്കെ അന്ന ടൈമല്ലേ ആയിട്ടുള്ളൂ
ആഹ്
ആഹ് അപ്പൊ അങ്ങനെ വന്ന ഇപ്പൊ കുട്ടികൾ ആ കിട്ടിയിട്ടില്ല ഇപ്പൊ കുട്ടികൾ ആകെ കിട്ടിയന്ന് വെച്ചാ രണ്ട് സ ണ്ട് അവിടു ഒരു സെന്ററ ഒരു കുട്ടിയും ഒരു സെന്ററില മൂന്ന് കുട്ടികളും കിട്ടിയിട്ടുണ്ട് അപ്പൊ നാ പേരുണ്ട്
ആ
ആ
ഒരു കുട്ടിക്ക് ഒരു മാസം എത്രക്കേരം ഫീസ്
ആ ഇലം വെച്ചക്കിട്ടുന്നത്
ട്യൂഷൻ പറഞ്ഞ ഓരോ സബ്ജക്ട് അങ്ങനെ
ഓ ഓരോ സബ്ജക്റ്റ് ആാണ്ന്ന് വെച്ച ഇന്നിപ്പോൾ മലയാള ആണെങ്കിൽ നാളെ ഇംഗ്ലീഷ് മറ്റന്നാ ഇ വി എസ് അങ്ങനെ പോവും
ഏ അന്നന്ന പഠിക്കണ അന്നന്ന എടുക്കണ അതാ എടുക്കല്
ഓ അല്ല നമ്മളിപ്പം ടൈം ടേബിൾ എങ്ങനെയാണോ കിട്ടുന്നത് ചില കുട്ടിയൊക്കെ പറയാൻ അന്നന്നെ എത്താൽ മതിന്ന് പറയാ ചില പിള്ളർക്ക് അതായിരിക്കും കൂതൽ എളുപ്പം അതായത് നമുക്ക് വ ഉരെണ്ണല്ലി നോക്കാൻ പറ്റത്തുള്ളൂ ഓരോ സത്യം ഫ നോക്കാൻ പറ്റല്ല ഫുള് നോക്കാൻ പറ്റത്തില്ലോ നമുക്ക്
ഉ മാസത്തിലായിരം ഒരു കുട്ടിക്ക്
ഓ മാസത്തില ആയിരം ഇതിനിടക്ക് തന്നെ നമ്മുക്ക് ചാപ്പ ഇനിയിപ്പോ ഈ കുട്ടിക്ക് ജൂൺ മാസം ഈ മാസം കംപ്ലീറ്റ് ഇന്നപ്പോ ആയില്ലേ മുപ്പതായി അല്ലേ ന്നോ പോ
ഉം
അപ്പൊ ഇന്നപ്പോ ചാപ്റ്റർ തീർത്ത് എക്സാമിനുള്ള എകീന്ന് പക്ഷെ ആ കുട്ടി നല്ലോല്ല പഠിക്കാൻ പറ്റുന്നൊരു കുട്ടിയല്ല ത്
ആ
പഠിക്കാൻ കഴിവുണ്ട് പക്ഷേ ഉപയോഗപ്പെടുത്തി പെടുന്നൊരു കുട്ടിയല്ല ഓൺലൈനും കൂടെ മൂന്നാം ക്ലാസ്സില
ആ
ആ അപ്പൊ ആ കുട്ടി അധികം ഇത്ശ്രദ്ധിക്കില്ല അപ്പൊ ഇന്നിപ്പോ കൊണ്ടാക്കാന്ന് പറഞ്ഞിണ്ട അവര് നി മോലെ വീട്ടിൽ കൊണ്ടുവന്ന പഠിക്കാന്ന് പറഞ്ഞു അല്ലാതി ഇരിക്കത്തില്ല ഉം
മ്മ്
ഒന്ന് മുതല് ഞാനിപ്പോ ആ് ആറാം ക്ലാസ് ആ ആറ വരെയാണ് പഠിപ്പിക്കാ എന്ന് വെച്ചത് അപ്പൊ ഒമ്പതാം ക്ലാസ് കുട്ട കൂടി കിട്ടിപ്പോ അവർക്ക് ഒറക്ക ഒരു സിലബസ് മാത്രം മതിന്ന് പറഞ്ഞ് ആ ഉം ബാക്കിയുള്ളവർക്ക എല്ലാം ഫുള്ള്
സെന്ററുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ വീട്ടിലൊന്നും ഇപ്പോ വല്ലാതണ്ടരും പോ ഇവിടെന്ന് അങ്ങനെ
ഓ ഓ ഇവിടെ ടൂഷേ സെന്റർ വിളിച്ചതാണ് പക്ഷെ എനിക്ക് രാവിലെ ആറ മണിക്ക് അവിടെ എത്തണം അവിടെ എയയാ ക്ലസ് ആ മണക്ക് മുമ്പേ നമ്മളവിടെ എത്ത ആറ മണിയാകുമ്പൾ ട്യഷ ക്ലാസ് സ്റ്റാർ് ചെയ്യും പിന്നെ കറക്റ്റ് ഒമ്പത്ണിയാവുമ്പോ ആപ്പള്ളർ സ്കൂളിൽ പോകണ സമയത്ത് എനിക്ക് വീ അങ്ങനെ ആ പിള്ളേരുടെ ആഹ അല്ല അങ്ങനെ ആുമ്പോ എന്റെ പിള്ളേരുടെ കാര്യൊക്കെ അതോ ഗതിയാവും
ആ പോയി വരനേതൊരു ബുദ്ധിമുട്ട് തന്നെണ്
ഓഹ് കാരണം പിള്ളേർക്ക് ഫുഡ്ക്ക ഉണ്ടായിക്കിടണ സ
ഉം അതന്നെ നമ്മക്ക് രണ്ടും കൂടെ കഴിഞ്ഞൂല പോയി വര്ലും ചെക്കനെന്താ ജോലി
ആ അതാ പ്രശ്നം
ആ ആ പോഴച്ചാല് തന്നെ ക്ഷീണായി കനൽല് ഉണ്ടാക്
ഓ പിന്നെ വൈ വയിട്ട് പിനോം അതേപലെ പോണം പഠിപ്പിക്കാനായിട്ട് ഞാൻ തെരക്കി രാവിലെ മാത്രം വന്നാ തേ ഏതെ ടൈം മാത്രം മതിയാ അപ്പൊ അവിടെന്ന് വെച്ചാ ആഹ് ഒരു കുട്ടിയുടെ കയ്യിന്ന് അൻ ഞുറ്പയാണ് ഫീ കിട്ട്ന്നത് ടുട്ടോറിന്ന് കാർ ണം മ് ഞാ ഒരു ടീച്ചറ് മാത്രോള്ള് ഒന്നോ നാലോ അഞ്ചോ ആറ് ടീച്ചേഴ്സ് ഒണ്ട് അങ്ങനെ അവര് പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ തട്ടീതടവിക്കങ്ങനെ പോവാന്ന് വിരിച്ചു ഒരുവിധം ഇങ്ങനെ പോയാ മതി എനിക്ക് കുഴപ്പം ഇല്ല. ന്നെ ഹസ്ബൻഡ്ന്റെ ജോലിയൊക്കെ ആഹ് ഓക്കെ സ ടൈം ആയോ? ആഹ് ഓക്കെ